ഹലോ
ഹലോ
ആ കേക്കാവൊ
കേൾക്കുന്നില്ലേ ആ കേൾക്കാം
കഴിച്ചായിരുന്നാ?
ആ റേഞ്ച് ഇഷ്യു ഇപ്പഴും ഉണ്ടല്ലേ?
ആ ചെറുതായിട്ട് ആ
ആ ഞാന് ഇപ്പ കഴിച്ചൊള്ളു എനിക്കീ കൊറച്ച് അതി ഇരിക്കെ ഇന്നലെ കൊറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ രാത് ത്രി കൊറേ ശർദ്ദിച്ചായിരുന്നു അപ്പൊ കൊറച്ചേ കഴിച്ചുള്ളൂ ഇപ്പൊഴല്ല ഞാന് ഏ മിനിഞ്ഞാന്നൊരു ലോങ് ട്രിപ്പ് പോയാരുന്നേ ഗൂഡല്ലൂര്, ഊട്ടി ഇവിടുന്ന് പത്ത് ഇരുനൂറ് കിലോമീറ്റർ ഉണ്ട് അതങ്ങ് ബൈക്ക് ഒടി ച്ച പോയത് അപ്പൊ അത്രയും ദൂരം പോയി വന്ന് ആ ഇന്നലെയും പിന്നെ ഇവിടെ വെ ചക്കയുണ്ടായി ആ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ചക്ക എല്ലാം കൂടെ എട് വലിച്ചു വാരി തിന്നപ്പൊ ഇന്നാലെ രാത്രി മഴുവൻ ചർദിയായിരുന്നു
ആ അതെ
അതെ
ചോറെയ്ച്ച് ചോറ് ചോറ് ചോറ് കഴിച്ചു
ഓ എന്താണ് ബ എന്തൊക്കെയാണ് കറി? എന്താണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നത് എന്തൊക്കെയാ?
എന്തെങ്കിലും കറികാണും ഈ സാമ്പാറാണ് ഇഷ്ടം രസം ഒന്നും ഇഷ്ട അല്ല നേര് റ്റേ രസായിരുന്നു ഇഷ്ട ഇപ്പ സാമ്പാറാണ് ഇഷ് സാമ്പാർ അവിയല് അത് ഒക്കെ ആണ് മീന് മീന് വല്ല്യ ഇഷ്ടവല്ല
ആ ഇവിടെ ഇന്ന് ഇവിടെ ഇന്ന് വെണ്ടക്ക സാമ്പാറായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വയ്യാത്ത കൊണ്ട് ഈ
ആ നേരത്തെക്കെ ഭയങ്കര ഇഷ്ടായിരുന്ന് മീന് ചൂര മീന് ഭയങ്കര ഇഷ്ട ഇപ്പൊ അത് ഇഷ്ടോല്ല നേരെ കയിക്കൂല്ല
മീന്
ചിക്കൻ കയിക്കും അത് വല്ലപ്പോഴും കിട്ടണതെ അത് കയി ഓ ഊടെ വല്ലപ്പോഴും എടുക്കു
വല്ലപ്പോഴോ
നേരം മീന് അതൊരു ടേസ്റ്റ് ഇല്ല പഴയ പോലത്തെ ടേസ് ഒരു ഇത് കാണൂല കഴിക്കുമ്പൊ തന്നെ ഒക്കാനിക്കും അതോന്നും അത് കൊണ്ട് കയിക്കൂല അല്ലാതെ കയിക്കും
ഓഹ്
നല്ലതാന്ന് തോന്നിയാ കയിക്കും അല്ലെങ്കി കയിക്കൂല്ല
അത് ശരി ഞാൻ എന്ന് ഒക്കെ പറയുന്നത് കൂടുതലും നോൺ വെജ് ആണ് എനിക്ക് കൂടുതല് ഇഷ്ടം ആഹ് നല്ല ഞാൻ കണ്ണൂര് ജോലി ചെയ്യ് ചെയ്തിട്ട്ണ്ടായിരുന്നു അപ്പോ കണ്ണൂര്ന്ന് തന്ന മീനിന്റെ എക്കെ സ്ഥലാണല്ലോ അവിടെക്കെ നല്ല ഫ് ഫ്രഷ് മീനാ നല്ല അടിപൊളി മീൻ പൊര് ച്ചതും ചോറും അഅ്പോലെ തലശ്ശേരി ഹേ ഒള്ള ബിരിയാണി അങ്ങനെ ഒക്കെ ഭയങ്കര ഇഷ്ടോണ്
ബിരിയാണീന്ന് കേക്കുമ്പഴേ ഒര് കൊതി
ആല്ലെ ആഹ് അത് ശരിയാ നമ്മള് ഒരു ഹോട്ടല്ല് ചെന്നിട്ടേ നമ്മള് ചോറ് ഓർഡ്റെയ്തിട്ട് വേറെ ആരെങ്കിലും ബിരിയാണി വാങ്ങിച്ചാ പിന്നെ നമ
പിന്നെ ഈ മന്തി അത് ഒന്നും ഇഷ്ട അല്ല എല്ലാർ ക്കും മന്തിയില് എന്തോരാന്ന് ഇരിക്കുന്നത് പോലും എനിക്ക് അറിഞ്ഞുടാ അത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇയിമു- എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ടേസ്റ്റ് ഇല്ല
ടേസ്റ്റ് ഇല്ലേ അപ്പൊ പിന്നെ ഏ് ഇയാള് കഴിച്ചത് വല്ല ലോക്കൽ മന്തിയായിരിക്കും മന്തി ഭയങ്കര ടേസ്റ്റ് ഉള്ള
ഇവിടെ ഫെയ്മസ് ആണ് ഇറാനി
അത് എനിക്ക് തോന്ന്ണ് എന്തു പറ്റിയെന്ന്ഒള്ളേന് ഇനിയിപ്പം അങ്ങനെ ഒരു മൈൻഡ് ഓൾറെഡി സെറ്റെയ്ത് വെച്ചതോണ്ട് ആയിരിക്കോ
വെണെങ്കില് ഒക്കെ പറയാനായിട്ട് ഫസ്റ്റ് ടൈം കഴിക്കാൻ പോയി അയ്ക്കു ബേ ഇഷ്ട്ടപ്പെട്ടില്ല
അതിന് ഒരു രീതി ഒക്കെ ഉണ്ട് കഴിക്കാൻ ചോറും ആഹ് പിന്നെ അതിനാത്ത് കിട്ടുന്ന കൊറേ ഈ ചട്ട്ണി ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ എക്കെ കഴിക്കാം അല്ല സത്യം പറഞ്ഞാല് മന്തി ക്കാന്നും ഇല്ല മന്തിക്ക് ഈ റൈസും ഈ ചിക്കനും മാത്രേ ഒള്ളൂ
എനിക്ക് എന്തോ ഉപ്പിലിട്ട് എന്തോ കഴിച്ചതോല്ല ഒണ്ടായിരുന്നു
അഹ് ശരി അഅ് ന നല്ല മന്തി അല്ലാത്ത കൊണ്ടാണ് കൊഴപ്പവില്ല ഇനി ഒന്നൂടെ ന്ന് ട്രൈ ചെയ്യു വേറെ ഏതെങ്കിലും സദ്യ എങ്ങനെ കഴിക്ക്യോ
കല്യാണത്തിനൊക്കെ പോവുമ്പഴേ സദ്യഴിക്കും അതൊക്കെ ഒരു വേറെ ലെവൽ ഒരു ഇതാണ്
ചുരുക്കി പർഞ്ഞാ എല്ലാം കിട്ടുന്നത് വല്ലപ്പെഴും മാത്രമാണ്
സദ്യ ബി സദ്യം ബിരിയാണിയും ഒക്കെ വല്ലപ്പഴെ കല്യാണൊ വരുമ്പോ നല്ലപോ അല്ലാതെ വാങ്ങിച്ചേര്ന്ന് ചോ
അപ്പ അത് അപ്പ അതു വരെ ഈ ചോറും സാമ്പാറും ഒള്ളോ അപ്പൊ
അത് മട്ക്കൂലന്നാ ഇവിടേന്ത് പറഞ്ഞാലും നമ്മള് ഇവിടെ ഒന്നാകി തിന്നാതി ഇങ്ങനെ പറയും എല്ലാരും ഇവിടെ ഒള്ള എല്ലാരും ഇതഞ്ഞേ കഴിക്കു
അഹ്ശെരി ഇ ഇവിടെക്കെ ഒരൂ രണ്ടു ദിവസം പച്ചക്കറി വെച്ചാൽ മതി പിന്നെ മൂന്നാമത്തെ ദിവസം മീനിന്റെ ഒരു ഇത്‌ ഇല്ലാതെ ചോറ് ഇറങ്ങില്ല
അവിയല് വേണം ബീറ്റ്റൂട്ട് വേണം സാമ്പാർ വേണം ഏതെങ്കിലും ഒരണമെങ്കിലും എനിക്ക് വേണം സാമ്പാറ് സോ സാമ്പാർ മാത്രയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ചോറിന്റെ കൂടെ സൂപ്പറ എടുക്കടു ഇവെടെ വെക്കുന്ന സാമ്പാർ സൂപ്പറാ
ആഹ് അത് ഈ സാമ്പാറ്ന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെന്നൊക്കെ പറയുന്നത് ഈ പൊടിയൊന്നും ഉപയോഗിക്കത്തില്ല എല്ലാം അരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്
അതിന് ശേഷം വെക്കുന്ന സാമ്പാർ സൂപ്പറാണ് പക്ഷെ തേങ്ങെയൊന്നും വർത്തരക്കൂല്ല പക്ഷെ സൂപ്പറാണ്
ഇവിടെ തേങ്ങ വറുത്തരക്കും അതുപോലെ കായം ഒരു തമിഴ്നാട് ബോർഡർ ഒക്കെയ ഞങ്ങളുടെ ഇവിടെ അപ്പോ കുറച്ചു കൂടെ ഒരു ഉം എന്ത എന്താ പറയാ അവരുടെ ഒരു ടച്ച് ഒക്കെ കാണാം കുറച്ചും കൂടെ ഓരോ നാട്ടിലും ഓരോ നാണ്ല്ലൊ ഇവിടെ പുളി കറിയാണ് ഇവിടെ കൂടുതൽ ഏത് കറി വെക്കുമ്പോ അതിനകത്ത് കൊറച്ച് പുളി അത്പോലെ തൈര് അത്പോലെതന്നെ എന്ത് ഇതിൽ മാങ്ങ പുളി എല്ലാം ഉണ്ടാവും
പിന്നെ
കൂടുതല ഇവടെ
അതെ ഫുഡായിട്ട് കൊറേ കൊറെ അകന്നാണ് ഞാൻ ജീവിക്കുന്നത് ഫുഡിന്നോട് ഭയങ്കര താല്പര്യൊന്നുമില്ല പക്ഷെ കിട്ടിയ നല്ല ഞാൻ കഴിക്കും അപ്പൊ കൊറച്ചൊള്ളെങ്കിലോ ആഹ് ആഹ് മീനൊക്കെ വേണോന്ന് ചോദിക്കും എന്നിട്ട് ഞാൻ കഴിക്കും പിന്നെ ഫ്രൂട്ടസ് ആണ് കൂടുതൽ ഇഷടം ഫ്രൂട്ട്സ് ബേക്കറി ആയിട്ട് മറ്റൊന്നും ഭയങ്കര ഇഷ്ടമല്ല
അത് ശരി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോ ഏത് തരം ഫ്രൂട്ടസാ
മറ്റെ ബ്ലാക്ക് കളറിലുള്ള കുരുവില്ലാത്ത അത് ഭയങ്കര ഇഷ്ട
ആഹ് ഞാൻ മിനിന്നാന്ന് പറഞ്ഞല്ലോ ഗൂഡല്ലൂര് പോയിന്ന് പറഞ്ഞത് അത് ഊട്ടിക്കടുത്താ അവിടെ പോയപ്പോ നല്ല കോട മഞ്ഞും ഈ പറഞ്ഞ പോലെ ഈ റംബൂട്ടാൻ അവക്കാടോ അതുപോലെ തന്നെ പേരക്ക എല്ലാം നല്ല ഫ്രഷ് മുന്തിരി എല്ലാം അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം അവിടെ ഉണ്ടാക്കുന്നതല്ലേ
എവിടെ ഇവിടെന്ന് ഓ ഇവിടെ കടെന്ന് വരണതാണ് വാങ്ങണ ഇവിടെ നമുക്ക് അവിടുത്തെ രാമേന്ദ്രൻ അതിന്റെ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്
ഉം
അപ്പൊ തട്ടി വിടും ഇവിടെന്ന് വാങ്ങിച്ചൊണ്ട് ഇവിടെ ഇവിടത്തെ ചേട്ടം വരുമ്പോ എന്റ അടുത്ത് ചോദിക്കും നിനക്ക് വല്ലതും വേണോ ഞാൻ പറയും ആഹ്
ആഹ്
ഞാൻ പറയും ഒ ഏഹ് ഫ്രൂട്ട് മതി ആ ചേട്ടന് മുന്തിരിയാണ് ഇഷ്ടം, എനിക്കും അതാണ് ഇഷ്ടം. ആ ചേട്ടന് അറിയാം. അപ്പ പോയി വാങ്ങിച്ചിട്ട് വരും
മുന്തിരി നല്ലതാണ്. ഈ കുരുവില്ലാത്തത് ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ഈ ആപ്പിൾ ഉണ്ടല്ലോ ചെറുത് അതെനിക്കിഷ്ടാ. ഒരു എളം മ ധുരമുള്ള ഒരു ആപ്പിൾ ഉണ്ടല്ലോ. അതിങ്ങനെ എപ്പോഴും തിന്നും
പിന്നെ ഓറഞ്ചാ. ഓറഞ്ച് കള പുളിപ്പുള്ളത് ഇഷ്ടല്ല.
അതെ അതാ പറഞ്ഞത് അത് നമക്ക് അറിയില്ല. ചെല പ്പ ഒരു ഓറഞ്ച് എടുത്ത് കടിക്കുമ്പഴായിരിക്കും ഭയങ്കര പുളി. പിന്നെ അതിനോടുള്ള ഇഷ്‌ടം അങ്ങ് പോവും
മാവൊണ്ട്. റമ്പൂട്ടാന്ണ്ട് ജാമ്പക്കയുണ്ട്. കൊറെ ഫ്രൂട്ട്സ്. നമ്മടെ എന്റെ വീട്ടില് കൊറെ നട്ടിട്ടുണ്ട്. സപ്പോട്ട സപ്പോട്ട പിന്നെ ആഹ് സപ്പോട്ട ഭയങ്കര ഇഷ് ടാണ് പിന്നെ ഇപ്പ ആ സ്ഥലം ഇല്ല ഇല്ല. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് കൊറച്ചായതേ ഒള്ളൂ. നമുക്കൊന്നും കൂടുതല് കിട്ടൂല. എല്ലാം വവ്വാലാണ് കൊണ്ടപോവുന്നത്
ആഹ്
നമ്മള് അടർത്താ മാത്രം നമുക്ക് കിട്ടും.
അത് ശരി
അങ്ങനെ ആഹ് നമ്മക്ക് വടെ, നമ്മക്ക് വടെ പ്ലാവ് ഒണ്ടായിരുന്ന് പക്ഷേ ഇത് എന്തോന്നാ അറിഞ്ഞൂടാ. ടവറിന് ടവറിന്റെ റേഡിയേഷൻ കൊണ്ട് തോന്നണ് എല്ലാം ചീത്തയായി. ടവറിന്റെ റേഡിയേഷൻ ഇവിടെ നമ്മടെ പ്ലാവിന്റെ നിന്നതും പോയി. നമ്മടെ വീട്ടിന്റെ അപ്പുറത്തുള്ളവരുടെയും പോയി. ഫസ്റ്റ് ടൈം വിചാരിച്ച് തന്നെ ഇത് അവര് പറ്റിച്ചതായിരിക്കും. നമ്മള് ബഡിംങ് ആണ് വാങ്ങി നട്ടത്. അവര് പറഞ്ഞു വിയറ്റ്നാമാണ് എന്ന്.
അഹ് അതെന്താ അതെന്താന്നറിയോ? നമ്മൾ ഈ ബഡിങ്ങ് വാങ്ങിക്കുമ്പോ അതിനകത്ത് പൊതുവെ ആരോഗ്യം കൊറവാ. അപ്പം ഇങ്ങനെ ആഹ് പക്ഷേ നമ്മളെ നാടൻ പ്ലാവക്കുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് വരുന്ന അതിന് കൊറച്ചു കൂടെ നല്ല ശക് ക്ത്യാ. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏഹ് തരണം ചെയ്യേം ജീവി
ഇവർക്കുങ്ങന ആയോണ്ട് നമ്മള് പിന്നെ ആഹ് അടുത്ത പ്രാവശ്യം നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചു.
അത് ശരി. അല്ലാതെ എന്തായാലും വീട്ടിൽ ഇതൊ ക്കുള്ളത് നല്ലതാ. അത്രയും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാലോല്ലേ?
പിന്നെ നമ്മള് എല്ലാവർക്കും കൊടുക്കും. ഇവിടെ അടുത്തുള്ള ആഹ് ആഹ് എല്ലാർക്കും. ആഹ് അതെ അതെ അതെ
ആരോഗ്യമായിട്ട് കഴിക്കാലോ.